ആഹ് കേക്കാവോ ഫുഡൊക്കെ കഴിഞ്ഞു
ഇല്ല കഴിച്ചില്ലത് കൊച്ച്പടിക്കുവാര്ന്ന്. പഠത്തോം കഴിഞ്ഞെഴുന്നേറ്റ് ചോറുണ്ണാതെക്ക പോന്നേ ഒള്ളൂ രണ്ട് ദിവസം അവ ധി ആയത് കൊണ്ട് ഒന്നും നടന്നില്ല അപ്പം ആഹ് നാളെ സ്കൂളൊണ്ട്. ഇപ്പം ചേച്ചി ഒക്കെ വന്നിട്ടൊണ്ടായിരുന്നു. പിള്ളേരും. അവരുമായിട്ട് കളിച്ചൊക്കെ നടന്ന് റ്റിപി ഒക്കെ ഉണ്ട് അതിനൊള്ളതെല്ലാം പഠിച്ചായിരുന്നു. ന്നെ കുറച്ച് ഹോം വർക്ക് ഒണ്ടായിരുന്നു അതിച് ഒക്കെ ചെയ്തൊണ്ടിരിക്കുവായിരുന്നു
ഓ
ഒക്കെ ചെയ്ത്പ്പം കഴിഞ്ഞേ ഉള്ളൂ
ആഹ
ഉ ഊണൊക്കെ കഴിഞ്ഞൊ?
ഇല്ല കഴിച്ചനില്ല. ഇനിപ്പ കഴിക്കണം.
ആഹ ആഹ മഴ ഉണ്ടായിര്ന്നോന്ന്
ഇല്ല ഇന്ന് മഴയില്ല ഇന്ന് നല്ല വെയിലായിരുന്നു
ആണല്ലെ ഉം ഉ ഇവിടെ ഇന്ന് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തുണിയൊക്കെ കഴുകിയെല്ലാം ഒണക്കിയെക്കെ എടുത്തു ഇത്ര ദിവസം കൂടിയിര്ന്ന ഇന്നര് നല്ല വെയില് കിട്ടി അന്നാലും മൂന്നരയൊക്കെ ആയപ്പോ ഒന്ന് മഴ പെയ്തു ചാറി
ഓ ഇവിടെന്ന് മഴയെല്ല ഇല്ല ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു ഇവിടെ എല്ലാരും പറഞ്ഞു മഴയൊക്കെ ഒക്കെ പോയി തോന്നു
ആ
ഉം ഇവിടെ പക്ഷെ അങ്ങനെ വലിയ രണ്ടു ദിവസായിട്ട് വല്യമഴയില്ല
ഉം ഇവിടെ നല്ല മഴയാരുന്നു. ഇനിയിപ്പ നാളെ സ്കൂള സ്കൂളൊള്ള ദിവസം എങ്ങനാന്ന് അറിയാൻ പറ്റത്തില്ല. നാളത്തക്കാര്യം. വൈകിട്ട് നല്ല മഴക്കാറൊക്കെ വെച്ച് പോയി. പെയ്തില്ല.
ആ് സ്കൂളിൽ പോകുമ്പോ രാവിലെ തന്നെ മഴയണ്ടാവും
രാവിലെ ഇന്ന് രാവിലെ ഒരു ആറ് മണി കഴിഞ്ഞപ്പോ ഒന്ന് ചാറിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇന്ന് മഴയായിരിക്കും പിന്നെ ഏതായാലും അത് കഴിഞ്ഞപ്പോ അങ്ങ് മാറി പിന്നെ വെയിലൊക്കെ ആയി ഇന്നൊരു തെളിച്ചം ഉണ്ടായിരുന്നു
അതെ യിന്ന് നല്ലൊരു വെയില ഉണ്ടായിരുന്നു അതുണ്ട്
പക്ഷെ നല്ല ചൂടുവായിരുന്നു എത്ര മഴ പെയ്തെങ്കിലും ഇന്ന് വെയിൽ വന്നപ്പോ ഇന്ന് നല്ല ചൂ ടായിരുന്നു. ഇപ്പഴ് അമ്മ മഴ പെയ്തിട്ടില്ലാത്ത രീതിയിലുള്ളര്
അതെ നല്ല ചൂടായിരുന്നു അത് അതാ ഞാൻ ഇവിടുന്ന് പറഞ്ഞത് മഴയൊക്കെ നിന്ന തോന്നുന്നു മഴക്കാലാണെന്ന് തോന്നുന്നില്ല
പയ്തു കണ്ട്
അതെ
ഉന്നന്നാ ഉണ്ടാക്കാക്കറിയൊക്കെ
കറിയൊക്കെ രാവിലെ ഉണ്ടാക്കിയത് തന്നെ പച്ചക്കറിയും മീൻ പൊരിച്ചു ഉം പിന്നെ ഇ പറഞ്ഞ പ പ്പട ണ്ടായിര്ന്നു
ആഹ് ഹ ഹ
അതൊക്കെ തന്നെ അവിടെയൊ
ഇവിടെ ഇന്ന് ചേച്ചിയൊക്കെ വന്നത് കൊണ്ട് രാവിലെ പോയി ഹസ്ബന്റ് ണ്ടായി ബീഫ് വാങ്ങിച്ചൊണ്ട് വന്നു പിന്നെ ന്നലെ ചെമ്മീൻ വാങ്ങിച്ചായിരുന്നു അത് ഇന്നലെ എടുത്ത് ഫ്രിഡ്ജി വെച്ചിന്നു ന്നെടുത്തത് തീയൽ വെച്ചു വർത്തരച്ച് പിന്നെ ബീഫ് ഒലത്തി പിന്നെ കപ്പ ണ്ടായിര്ന്നു ക പ്പ വേവിച്ച് മ്മളെ പറമ്പില് കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു പ്പ ത് പറിച്ച്
ആഹ് ഹാ
ടാ ന്നാ ഒക്കെ ഇന്നത്തെ ദിവസം
ഓ അങ്ങനെ എന്നിട്ട് അവരവിടെത്തന്നെ ണ്ടോ ഇല്ല പോയോ
ഇല്ല അവര് പോയി നാളെ സ്ക്കൂളി പോണ്ടല്ലേ
ആ ഹോ
പോയി
ങ്ങനെ
വേറെന്ത്
വേറെ ന്തെ ക്കെണ് വിശേഷം രണ്ട് ദിവസം അവരുള്ളത് കൊണ്ട് ഇന്നി വിടെ ഉം മറ്റേ എന്താ അയ്യോ അതിന്റെ പേര് മറന്നോയല്ലോ മാന് മാന്തള് ന്ന് പറയില്ലേ
ആ ആ
അത്
ഉം
ഉം
അതെന്നെടുത്ത് ആ പൊരിച്ച്
ഉം അതുപോലെ മത്തി കിട്ടിട്ടുണ്ടായിരുന്നു അത് അരച്ച് കറിവെച്ചു
ആ ഉം
നല്ല തടിച്ച മ മീനായിരുന്നു അതൊണ്ട് നല്ല ടേസ്റ്റ് ണ്ട്
ഹ ഹ ഹ
ഉം
പിന്നെ ആ ഇപ്പം മ ത്തിയൊക്കെ ഭയങ്കരം വെലയല്ലേ
ആ ഇപ്പൊ ട്രോളിങ് വന്നില്ലേ
ആ ട്രോളിങ് ആ അത് കാരണം
അതെ അത് ഉം ന്യൂസിലും കണ്ടാ നൂന്നൂറ് രൂപ ട്രോളിംഗ വന്നപ്പോ പിന്നെ ഡബിളായി നാന്നൂറ് നാന്നൂറ്റി സം സംതിങ് എത്രയോ ആയി
ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം മീൻകാരൊന്നും വരുന്നില്ലായിരുന്നു പിന്നെ ഹസ്ബന്റ് ലീവിന് ഖത്തറിലായിരുന്നു ലീവിന് വന്നിട്ടുണ്ട് പുള്ളിക്കാരം പോയി മത്തി മേടിച്ചോടു മത്തി മേടിച്ചതോ മുന്നൂറൂരൂപ മത്തി ഓ അത് മുന്നൂർ ഒരു കിലോ മ ത്തി മേടിച്ചിട്ട് വറക്കാനും കറി വെക്കാനും എടുത്തിട്ട് പറ്റുന്നില്ല അതുപോലെ ഒന്നും ഇല്ല മുന്നൂറ് രൂപ
അമ്മാ ഇന്ന് പറഞ് കേട്ടൂ ആഹ് നൂറ് രൂപക്ക് അഞ്ച് മീ അഞ്ചു മത്തിയായിട്ടേ കിട്ടിയിട്ടുള്ളൂ
കിട്ടിട്ടുള്ള ഉം ഇപ്പൊ ഇപ്പൊ ഒന്നുല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസായി കൊറച്ച് പൊടിമീൻ ഇങ്ങനെ മുള്ളുള്ള അത് വരും ഉം അയ്യോ അത് വെറ്റി ഒരു ദിവസം മേടിച്ച് ഞാൻ വാങ്ങിച്ചു ഇവിടെ വന്നപ്പം വന്നോ ഹസ്ബൻഡ് വെള്ളിലോട്ടങ്ങാ പോയപ്പോഴ്തെക്കും മീ മീൻകാര് എടുത്തിന്നു കടയിന്ന് അവിടുന്ന് വാങ്ങിച്ചു അപ്പം ഇവിടെ മെഡിസി ത് ഞാൻ വെട്ടിയെല്ലാം വെച്ച് എല്ലാം കറി എല്ലാം വെച്ച് കഴിഞ്ഞപ്പത്തേക്കു വറക്കാനു അല്ലാ എടുത്തത് കഴിഞ്ഞപ്പത്തേക്ക് ഉച്ചയായപ്പ ഇതുണ്ട് പിന്നെ അതു എല്ലാ എടുത്ത് ഞാൻ വെട്ടിയെല്ലാം കയ്കി ഫ്രിഡ്ജ് വെച്ച് പിന്നെ അങ്ങനെ അത് വറ്റിച്ചു ച്ചി ഉണ്ടായിരുന്നെ കൊച്ചു പൊടിമീൻ ആയത് കൊണ്ട് വറക്കാനും ഒക്കെ നല്ല ഇതായി നമ്മ നമ്മക്ക് കടിച്ചീന്നാം മുള്ളക്കെയാണെ കടിച്ചീന്നാം അതേപോല
പൊടിമീനെന്ന് പറയുന്ന
ഈ മറ്റന്ന ഏതാണ്ട്ന്നെ കരിനന്ദന അങ്ങനെ ആഹ് അങ്ങനത്തെ അത് തന്നെ ആഹ് അതെ ക്ക്ഹ കുറിച്ചിയും അതും ഇതും എല്ലാം കൂടെ മിക്സ്
ആ ഹാ അങ്ങനെ ഇവിടെ പക്ഷെ ഇന്ന് കിട്ടിയത് ഫ്രഷ് മീനാരുന്നു പക്ഷെ ഇതുവരെ ഒരു എന്തോ ഒരു ടേസ്റ്റ് ഇല്ല ഉം അയിലൊക്കെ കൊണ്ടു വന്നു കഴിഞ്ഞാ ഒരു രുചി ഇല്ല
ആഹ് ഓ പിന്നെ ഇന്നലെ ഇവിടെ ഒരു മീൻകാരനിങ്ങനെ വരാല് കൊണ്ടുവന്നു പാമ്പ് ഞാൻ വിചാരിച്ച് നല്ലതാരി ചെന്നു മുന്നേ ഞാൻ ആഹ് ഹസ്‌ബെൻഡിനെ വിളിച്ചും പറഞ്ഞ് എടീ അത് ചെലപ്പം വളത്ത് വരലാരിക്കും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അപ്പ ഞാൻ പറഞ്ഞ് എന്താലും പോയ്‌ നോക്ക് എന്ന് പറഞ്ഞ് അന്നേരപ്പ ചെന്നൊക്കിയപ്പഴ് ത്തേക്കും ചത്തതാ അവരിങ്ങനെ ചൂണ്ടക്കാരുടെന്ന് മേടിച്ചൊണ്ട് വന്ന് അപ്പം എന്നോട് പറഞ്ഞ് പുള്ളി ആകുന്ന നിർബന്ധിച്ച് ഒരെണ്ണം എടുക്കുന്നെന്നും പറഞ്ഞു അപ്പൊ ഞാനും ഓർത്ത് നോക്കിയപ്പ ചത്ത അപ്പൊ ഞാൻ പ്രാത്ഥിച്ച് ദൈവമേ മേടിക്കരുതെ കൊള്ളാത്ത മീനായിയിരിക്കും എന്ന്‌ മേടിച്ചില്ല ഇവൻ പറഞ്ഞ് എന്നോട് പറഞ്ഞ് കൊള്ള ത് അല്ലത് വളത്ത് വരാലാണ് നാടനല്ലന്ന് പറഞ്ഞ് കൊള്ളില്ലാന്ന് ഞാൻ പറഞ്ഞ് മേടി ഞ്ഞ നന്നായി വെറുതെ മുന്നൂറ്റമ്പത് രൂപ വെല ഉം അങ്ങന അവര് പോയി പിന്നെ ഇന്നല മീൻകടേം ചെന്നപ്പോ അവിട അവിട ഈ പൊടിമീനും പിന്ന ചെമ്മീനും ചെമ്മീൻ രണ്ട് സൈസ് വലുതും ചെറുതും വലുത് നാന്നൂറും ചെറുതിന് ഇരുന്നൂറ്റി അറുപത് ചെറുത് പിന്നെ ഒന്നൂല്ല പൊളിച്ച് കഴിഞ്ഞാ പിന്ന ഒന്നുമില്ല
ഒന്നും ഒണ്ടാവില്ല അത്
പിന്ന ഞാന് അപ്പം ചേച്ചിയൊക്കെ വന്ന് അപ്പം വിളിച്ചപ്പം പറഞ്ഞു എ ന്നാ വലുത് തന്നെ മേടിച്ചു പിന്നെ അത് ഒരു കിലോ വാങ്ങിച്ചു നാന്നൂറ് രൂപ അതും പൊളിച്ചു വന്നപ്പം ഒന്നും ഇല്ല പിന്ന ഞങ്ങളത് വറത്തരച്ച് തീയല് പോല വെച്ച്
ആങ്‌ഹ് ആ ആ
പിള്ളേര് വറക്കാൻ മേലാരുന്നോ എന്ന്‌ ചോച്ചു വറുത്താലൊന്നും ഇല്ല ആ അതാ ഞാൻ നോ എന്നാന്ന് വെച്ചാ അവര് ചേച്ചിട്ട് പിള്ളേർ മൂന്ന് പേരുണ്ട് എന്റെ മോളും ഒരാള അങ്ങനെ നാല് പേരുണ്ട് നാല് പേർ കൂടെ വറ് ക്കാൻ പോയാ പിന്നെ അത് കറിക്ക് കാണത്തില്ല അപ്പൊ പിന്നെ ഞൻ എന്ത്‌ ചെയ്ത് ഞ്ഞാൻ പറഞ് ഇനി പിന്നവട്ടെ നമുക്ക് ബീഫ്ണ്ടല്ലോ ബീഫ് ഒലത്തിയതുണ്ട് അപ്പം അതിന്റെ കൂടെ ചെമ്മീൻ വറക്കേണ്ട കാര്യമില്ല ഇത് തീയൽ വെക്കുന്ന നല്ലതന്ന് പറഞ് അങ്ങനെങ്‌ ഒപ്പിച്
ആ
നിങ്ങൾക്ക് വറുത്ത് തിന്നുന്നല്ലേ ഇഷ്ടം
അതെ അതെ ഇവിടെ പിന്നെ ചെമ്മീൻ അങ്ങനെ വലിയ അത്യാവശ്യം വലിയ ചെമ്മീനാണെങ്കിൽ തല മാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ട് തല മാത്രം ഫ്രൈ ചെയ്യും
ഫ്രൈ ചെയ്യും അ ആ
അത് ഇഷ്ടാ
ഉം ഉം
പിന്നവിടെ കുട്ടികൾ ആരുംല്ല
ആ ആ
ഉം ഞങ്ങൾ മൂന്ന് പേരെയുള്ളൂ ഞാനും അച്ഛനും അമ്മേ
എന്തോ ചെയ്യുവ അപ്പ പഠിക്കുകാണ അതോ
ഇല്ല ഞാൻ വർക്ക് ചെയ്യായിരുന്നു ഗ്രാഫിക് ഡിസൈനിംങ് ഇപ്പം കുറച്ച് ദിവസമായി നിർത്തി വെച്ചിട്ടാള്ളത് ഉ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ പൗഡറ് പറ്റുന്നില്ല അലർജി
ആ ഹഹ ഹഹ
ഒക്കെ ആയിട്ട് ശ്വാസംമുട്ടലും
ആ ആ
അപ്പൊ പിന്നെ കുറച്ച് ദിവസം അവിടെ നിക്കട്ടേന്നുകരുതി
ഉം ഉം മരുന്നൊക്കെ ഉണ്ടോ
ഓ മരുന്നൊക്കെണ്ട് ഇപ്പോഴാ ഒന്ന് സെറ്റ് ആയത് ഇതുവരെ
ഉം ആ ശ്വാസം മുട്ടല് വന്നാ പ ങ്കര പാട
ഉം രാത്രിയാണ് ഇത് മെയിനായിട്ട് വരിക കാരണം കിടന്ന കഴിഞ്ഞാല് ശാസം കിട്ട ട്ടില്ലാ
കിട്ടില്ല അപ്പൊനി ഇൻഹെല്ലറൊക്കെ എടുക്കുന്നുണ്ടോ
ഇൻഹേലർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എനിക്ക് പെട്ടെന്ന് വന്നതാ ഇതുവരെകൊഴപ്പ
പെട്ടെന്ന് ഉം പനി ഉണ്ടായിന്നായിരിക്കും അതായിരിക്കും
എനിക്ക് ഒന്ന് തണുപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു
ആ ശരി
അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഇതും കൂടി ആയപ്പോ
ഉം
രാത്രി ഒന്നും ഉറക്കേയില്ലായിരുന്നു
കന്ന് കഴിഞ്ഞാ ഓവറായിട്ട് ചൊമക്കും
ഉം
ചുമച്ച് ചുമച്ച് പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി വരും
ഉം ഉം എനിക്കുവൊണ്ട് ഈ ചൊമേയേ ഒരു ഇടെ തൊണ്ടയൊക്കെ വേനായിരുന്നു പിന്നെ ചുമച്ച് ഇന്നലെ ഇന്ന് വെളുപ്പിന് ഒരു ചുമ അങ്ങോട്ട് തുടങ്ങിയിട്ട് എനിക്കറിയാമല്ല നമ്മുടെ ആ വാക്സിനൊക്കെ എടുത്ത കഴിഞ്ഞേന് ശേഷമാ ചൊമ
അതെല്ലാരും
ഉം അത് കഴിഞ്ഞേന് ശേഷവാ ഈ ചൊമ ഭയങ്കര എനിക്കൊരു ചൊമയോ അങ്ങനെൊന്നും വരാത്ത ഇപ്പൊ ചുമ ഇല്ലാത്ത ദെവസം ഇല്ല എല്ലാ ദിവസവും ചുമയാ ഒരു ദെവസം ഒരു ആശ്വാസണ്ടെങ്കി പി പിറ്റേ ദിവസം അതിനോട് കൂട്ടി ചൊമയായിരുന്നു
സത്യം അത് എന്റെ അമ്മയൊക്കെ ഇവിടന്ന് പറയും ഞാനായിരുന്നു നിർബന്ധിച്ചത് വാക്സിൻ എടുത്തേ മതിയാവോന്ന് അപ്പൊ എന്ന പറം നിന്റ നിർബന്ധം കൊണ്ടാ അല്ലെങ്കില് മര്യാദക്ക് നിക്
ഇവിടെ എന്റെ അമ്മെ എടുത്തില്ല മ ഹോമിയോ മരുന്നാണ് കഴിക്കുന്നത് അപ്പൊ ഞങ്ങടെ ഇവിടെ ഒരു ഡോക്ടറുണ്ട് ഹോമിയോയില് ഡോക്ടിന്റെടുത്ത് ചെന്നപ്പോ ഡോ ക്ട്രറ് ഞ്ഞ് വെഷവാ അതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞ് അത്കാരണം അമ്മയെടുത്തില്ല പിന്നെ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലാര്ന്ന് ഞങ്ങക്ക് വീട്ടു പണിയൊക്കെയായിരുന്നു ആ സമയത്ത് ലോണൊക്കെ ഒണ്ടായിരുന്നു ഹൗസിന്റെ അപ്പം ഹസ്ബൻഡ് ഇവടില്ലാത്ത ത്തോണ്ട്എല്ലാം ഞാൻ പോണ എല്ലാത്തിനും അപ്പം ബാങ്കിലൊക്കെ ആ സമയത്ത് കൊറോണായുടെ വാക്സിൻ എടുത്ത സർട്ടിഫിക്കെറ്റ് ഇല്ലെങ്കിൽ കേറ്റത്തില്ലന്നെ അങ്ങനെ വന്നാപ്പം പിന്നെ അങ്ങ് എടു ത്തു പോയിഅല്ലെ എടുക്ക ത്തില്ലാര്ന്ന് അതെടുത്തതോടുകൂടിയാണ് എല്ലാർക്കും
പ്രശ്നം വന്നതല്ലേ പക്ഷെ ഇവിടൊക്കെ ഹെൽത്ത്ന്നാള് വന്നിട്ട് കൂട്ടിട്ട് പോവ്വായിരുന്നു ആഹ് എല്ലാരും. ചെയ്യണംന്ന് പറഞ്ഞി ട്ട്പിന്നെ എനിക്കും ആ ടൈമിൽ ഒരു ടെൻഷൻ വന്നു കാരണം അച്ഛന് വയ്യാത്തതായിരുന്നു.
ആഹ് ആഹ്
സ്റ്റോക്ക് വന്നിട്ട് ട്ടൊക്കെ
ആഹ് ഹാ ഹ
പിന്നെ എന്തെലും ആയാൽ ഇൻ കേസ്
ആഹ് ആ നമുക്കൊരു പേടിയാ ഇത് എടുത്തില്ലെങ്കിൽ എന്തെലും സംഭവിച്ചാ എന്നാട് എന്നൊള്ള ഒരു പേടിക്ക് നമ്മളെല്ലാം അതാണ് ഓ കൂടുതലും ആൾക്കാരെല്ലാം പോയെടുത്തു
അതെ ഒന്നാമത് ഇവിടൊക്കെ മ്പുറത്ത് ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാ ക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചുറ്റുവട്ടത്തൊക്കെ
ആഹ്
പിന്ന ഇങ്ങനെ ഫുൾ ഡെയിലി കേക്കുന്നത് ഇത് ജാസ്തിയായി ഫുൾ പ്രശ്നം അങ്ങനെ ഇങ്ങനെ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും എടുക്കാ
ഉ ഉ എന്നാ ആഹ് ആഹ് ഞാനും രണ്ടേ എടുത്തുള്ളൂ
ആ
ഉഹ എന്നാ ശരി എന്നാ വെച്ചോട്ടെ ആ ശരി ശരി ആ ശരി